ഹലോ?
ഹലോ?
കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട്
അങ്ങോട്ടെ
ആഹ് ഇന്ന് രാവിലെ തന്നെ മഴന്നെ അവിടെണ്ടാ
ഇവിടെ രാവിലെന്നെ നല്ല മഴയാണ് ഇന്നലെ രാത്രി പെയ്യല് തുടങ്ങിയതാ
രാത്രിണ്ടായിട്ടില്ല ഇന്ന് രാവിലെ തുടങ്ങിയതാണ്
ഇവിടെ രാത്രി ഉണ്ട് രാത് രാവിലെ മോളെ മദ്രസക്ക് പോണ ടൈംമിലൊക്കെ നല്ല മഴെ
ആഹ് ഇന്നലൊക്കെ നല്ല ഇന്നലിം മിഞ്ഞാന്ന് വരേ നല്ല വെയിലന്നെല്ലെ ലേ
ആഹ് ആഹ്
ഏഹ് ഇഞ് മഴ തൊട്ങ്ങേര്ക്കും
മഴ തൊട്ങ്ങി തോന്നണ് ണ്ട്
ഉം ഇതരെ കൊർച്ചൊര് ഇണ്ടായിനു
മഴ കൂടുതൽ പെയ്യുമ്പളാണ് ഇങ്ങനെലൊരു കഥേണേലോ
ആഹ്
ആ അത് തന്നെ രണ്ടും
ആ അതെ ആഹ ആഹ, അങ്ങനെയൊക്കെയണീ മഴ രാവിലെ ആൾക്കാര് പണിക്കോണ ടൈമില് മദ്രസ പോണ കുട്ടികള്
രാവിലെ അല്ലെങ്കിൽ ഒരു രാവിലെ അല്ലെങ്കില ഒരു മടി
ആഹ.
രാത്രി നേരം വെളുക്കോളും പൈതികാണ്ട് പിന്നെ പിന്നെ രാവിലെ കൊഴപ്പല്ല്യ. എങ്ങനെ ആകുമ്പോ
ചായ കുടിച്ചോ
ചായ എനിക്ക് നോമ്പോണ്. ആഹ. ആഹ് ശ ആഹ്
ഒമ്പതും പത്തും
ആഹ് ഒമ്പതും പത്തും ആയി ഒന്നിന്റെ അവിടെന്ന് എടുത്തതായിരുന്നു പത്ത് പേരെ എടുക്കും കിട്ടണെങ്കി പത്തു പേരെ എടുക്കും അല്ലെങ്കിൽ പോകും നമ്മളെ കാര്യം ആയോണ്ട് പിന്നെ പറയാൻ പറ്റൂലല്ലോ
കൊച്ച് വന്നോ അറിയില്ല
ആഹ് അതാണ് ആഹ്
അത് എന്നാല് പി ഹലോ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യം ഇല്ല വിധിയല്ലെ ഒമ്പതേ പറ്റൂ തേങ്ങുല
കിട്ടണം അത് ആഹ് എന്താ കടി ചായക്ക്
ദോശേനെ അവിടെ കുട്ടിയള് ദോശ ദോശയും പിന്നെ മീനിന്റെ മീനിന്റെ ഇതുല്ലേ ഉം ടൂണാ ഗൾഫ്ന്ന്ണ്ടറോ അറിയാ
ആ അത്ങ്ങക്ക് അവിടുന്ന് വാങ്ങാൻ കിട്ടും
എല്ല അവിടെ മൂത്തജം ഗൾഫിന്നു കൊടുത്തേന അത് നമ്മൾ ഇങ്ങനെ ഇതാക്കിട്ട് നിങ്ങളന്താ അതിന്റെ കാ കാട്ടത് കഴിച്ച്ക്കണാ നിങ്ങള് കഴിച്ച്ക്കണാ ആ ആ ചലോല അതുകൊണ്ട് ബിരിയാണി ഒക്കെ വെക്കും തൊണ്ടായ കുട്ടിയക്കെ
എനിക്ക് വല്ല്യ ഇഷ്ടല്ല അയ്‌ന്റെ ചോയ
ആ അഹ് മറ്റ വലിയ മീനിന്റെ അയ് ദൂതാ കേരമീനിന്റെ കഷ്ണ തോണ്ണൂലേ
ഉം
എനിക്കും അങ്ങനെ വലിയ ഇഷ്ടൊന്നുമല്ല ആ ഗൾഫ്ന്ന്
ആഹ് ആഹ്
ഉം അയിന്റെ ഒരു മണണ്ട് ഞാൻ കൊറെ മണൊക്കെ ആഹ് ആ ചെലോൽക്ക് പറ്റൂല ഉം അവിടെ എന്താ കടി എന്താ കുട്ടിയേ ഓൽക് കുട്ടിയേക്കൊന്നും വേണ്ടേ?
ഇവിടെ ഇവൽക്ക് എന്താണ് ഉരുളങ്കെഴങ്ങും ഉള്ളിം കൂടി കൂട്ടാൻ വെച്ച് കൊടുത് ന്ന് പിന്നെ ദോശ പിന്നെ ഇന്നൽത്തത്തെ മീൻകറിയുണ്ട്
ആഹ് ആഹ് ഉം ഉം
ആഹ തോടങ്ങുന്നുള്ളു ചോറിന വെള്ളം വെച്ചിക്കണ
ദ ടപതുതനെ ഉണ്ടകുവേ ഗ്യസ് മലോ
അല്ല എന്നാണ് അടുപ്പത്തെ ചോറൊക്കെ അടുപ്പത്ത് വെക്കുവോ ചെലപ്പോ റൈസ് കുക്കറില് വെക്കുവോ അങ്ങനെയൊക്കെയാണ് കുട്ടൻനൊക്കെ ഒക്കെ ഗ്യാസിൽമാതന്ന ഉണ്ടാക്കൽ
ല ചോറ് സ്കൂൾളിക് കുട്ടിയാല ചോർ
പോകവും രാവിലെ ഓൾക്ക് പത്താം ക്ലാസ്സ് ഓൾ മുത്തൊള്ള പോകുമ്പോ കടിയുണ്ടും
എത്രക്ലാസ്സിലാ
ഓൾ പത്തില് മൂത്തോള്
ആ അപ്പൊ നേർത്തെ പോവും വാണ്ട്യരും
ഓക്ക് ട്യൂഷൻ ണ്ട് അപ്പൊ രാവിലെ പോവും
ആ അപ്പ ക്ഷണം കൊണ്ടോവും വണ്ടുരും ല്ലേ
ആ ആ അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ആൾക്ക് എങ്ങനെ
ചെലോല് കാണാ വൈന്നേരം ചോറ് വേവ്ള്ള അരി വെച്ച് ത്തി വൈകുന്നേരം വേവ് കമ്മി
കൂടുതലും കടിയ കൊണ്ടോകല്
ആ അങ്ങനെ ആവുമ്പോ പിന്നെ കുഴപ്പയില്ലേ
ആ രാവിലെ ഇണ്ടാക്കണ
ആ ആ അപ്പം പിന്നെ കുഴപ്പില്ല അതഞ്ഞെ കെടുത്തഴച്ചാ മതിയല്ല ആ ആ ഉം ആക്ക പിന്നെ എന്താ മഴ ഇങ്ങനെ ഒന്നേ രണ്ടേ തുള്ളികള് ഇങ്ങനെ ചാറി കോണ്ട് ഇങ്ങനെ നിക്കണ്ട് ഇല്ല ഞാന അടുത്ത യാ ഇപ്പ വകത്തിനക പള്ളു
എത്രണിക്ക് ഇറങ്ങല്ലേ അടുക്കലെക്ക്
അടുക്കളെക്ക് അങ്ങനെന്നു മില്ല മറ്റേന്മാരും ഒക്കെ ഉണ്ടെങ്കില് നമുക്ക് വലിയ ഇത കാരോ
ആ ശരി ഇപ്പം അങ്ങനത്തന്നല്ലോ അടത്തോ ആ ഒറ്റക്ക് പോണിന് ശേഷ ആദ്യം കുടുതലൊക്കെ കൈന് ശേഷം നേരത്തെണിക്കും ഇപ്പഴും നേരത്തെ ണിക്കും അടുക്കലേയിക്ക് ഇപ്പോ വീട്ടിലാരുണിക്കത്തില്ല
ആ അതന്നെ അടുക്കളയിക്ക് കേറേണ്ട അത്
ഉം
അപ്പം നിസ്കരിച്ചു കാണ അവിടെത്തന്നെ കിടക്കും ആ മറ്റേ ഉമ്മാരും മൂത്തച്ചിയളു ഓര് ഒക്കെ ഇണ്ടാവുമ്പോ പിന്നെ നമ്മക്ക്
ആ ആഅ
പിന്നെ എന്താ വീട്ടിലെന്താ പച്ചക് കറിയൊക്കെ ഉണ്ടോ
പച്ചക്കറി തൈകളൊക്കെ ഒണ്ടാ ഈ മറ്റേ ബോ ബഡ്. തൈകളൊക്കെ ഒണ്ടാ?
ആ ഔട്ടാക്കും അതൊക്കെണ്ട് ആ അതൊക്കെണ്ട്. അതൊക്കെുണ്ട് ആ അതൊക്കെണ്ട്. റംപൂട്ടാൻ പോയിട്ട് തിന്നു ഞങ്ങള് ആ
കൊറേണ്ടായിനാ?
ഇല്ല, അധികം ഉണ്ടായിട്ടില്ല.
വല്യ മരാ
അല്ല ചെറിയ മരയാണ് വല്യ അതായിട്ട് പോയിട്ടൊയൊന്നുല്ല ഇനി അടുത്തതിലൊക്കെ ചെലപ്പോ നല്ല രീതിയിൽ ഉഷാറിലുണ്ടാവോ .
എത്ര ആഴ്ച ആയി കുഴിച്ചിട്ടിട്ട്?
അത് കുഴിച്ചിട്ടിട്ട് മൂന്ന് വർഷം.
മാഷല്ല വെയില
ആ വെയിലൊക്കെ ഇണ്ട് ആ
ഇവിടെ ഞാൻ ഒള്ളു തൈ കുഴിച്ചിട്ടിട്ട്
നല്ലണ്ടായിരുന്നു നല്ലണ്ട് ഓൾ എ എല്ലോടത്തും കൊടുത്തിരുന്നു ഉണ്ടായിട്ട് അത് ഒട്ടല്ല അത് തൈ ഈ ഓളെ ഏട്ടത്തിന്റെ മോളെ മോള് പ്ര സവിച്ചിട്ട് ഹോസ്പിലിന്ന് കൊടു ത്തതെയ്രുന്നു അയിന്റെ തയ്യ്
ആ ആ അത് ചലപ്പോ ഒട്ടന്നെ ആവും
കിട്ടാന്നറിയില്ല വലിയ മെരായിട്ട് പോയിരുന്നു പക്ഷെ നല്ല ഉണ്ടായിരുന്നു അയ്മ്മെ
ആ അത് നല്ലതെക്കും ചെലത് കുരുമന്ന് പോരുണതുണ്ട് കുരുമന്ന്
ആ കുരുമ്മന്ന് പോരാത്തിഇണ്ടാവും അ ആ
ഉം ശരി അണ്ണാരെ കണ്ണനൊക്കെ ദാക്കിണില്ലേ
അന്നല്യേ ഞാൻ വല ഇട്ട് കൊടുത്തിരുന്നു വല ഇട്ട് കൊടുത്തി
ആ അപ്പൊ ചെറിയതയ്യാവുമ്പോ പിന്നെ അങ്ങനെയൊക്കെ പറ്റും ഇ വലിയതാവുമ്പോളാണ് ഉ ഇവിടെ ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞു കുഴിച്ചിട്ട് ഇതുവരെട്ടായട്ട് ഇണ്ടായിട്ടില്ല ഓട്ട്
അത് എന്താ ഇണ്ടവാത്തെ വളം ഇട്ട് കൊടുക്കലുണ്ടോ
ഇനി വളയൊന്നും അങ്ങനെന്നും കാര്യമായിട്ട് ഇട്ട് കൊടുക്കലില്ല എപ്പളെങ്കിലും ഒക്കെ ഈ എല്ലുംപൊടി അങ്ങനത്തെക്കെ- കൊണ്ടാതേ പിന്നെ വായ വരുമ്പോ പു ചെയ്യും അങ്ങനെ കടവായിട്ട് ഇതാക്കിയിട്ടില്ല വെയില് കമ്മിയാണ് ഇവിടെ വേറെ ഈ വാ യിമ്- അതുയും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടേ മരങ്ങളെ നല്ല വെയില് മേണം
നല്ല വെയിലും എല്ലയ്റ്റിനും സൗ കര്യം മാണം ഞങ്ങക്ക് കൊറച്ച് മുറ്റക്കെ ഒള്ളു ആള്ള മുറ്റത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്ണ്ടാക്കും.
ആ ഞാനും അങ്ങൻത്തനെ ഇള്ള സ്ഥലത്ത് ഇങ്ങനെ മറ്റേ വീടേനങ്ങനെ ഗൈ വീടിന്റെ ചുറ്റോട്ട് മുറ്റത്താണ് കുഴിച്ചിട്ടത് ഞാൻ വ് മിറ്റ് സ്ഥലായ്ട്ടല്ല മിറ്റായിട്ട് ഞമ്മൾ പറമ്പിലൊക്കെ കുഴിച്ചിട്ടാല് അത് നോട്ട എത്തൂല്ല്യ
ഉം
പിന്നെ എപ്പഴും പോകൂല്ലതൊടൂല് കുഴിച്ചിട്ടാല് അപ്പൊ ഞാന് ഇപ്രാവശ്യം വേനൽന് വേറൊ എല്ലോട്ത്തുംഇങ്ങനെ കാണുമ്പ നമ്മുക്ക് ഒരു പൂതിയാണ് ഇപ്രാവശ്യം വേനൽന് ഒന്നുംപാടെ കുഴിച്ചിട്ടുണ്ട് ഹലോ ഹലോ ഹലോ
അ
ആ കേക്കണില്ലേ
ആ കേൾക്ക്ണ്ട് പറി
ആ എടക്കൊന്ന് കട്ട് ഇതായി ആ റേഞ്ച് ല്ല്യ അവിടെണ്ടാ റേഞ്ച്
റേഞ്ച് ആ ഇവിടെ റേഞ്ചൊക്കെണ്ട് അവിടെ റേഞ്ച്ന്റെ പ്രശ് അണ്ടാ ഏ
കാ ഇവിടെണ്ട് വൈ ഫൈ യ
അല്ലല്ല വൈ ഫൈ ഒന്നു അല്ല
ഉം റേഞ്ച് ഞമ്മൾ ചില സ ത്തുന്നൊന്നും കിട്ടൂല പിന്നെ റൂമ്ന്ന് വല്ലാതെ കിട്ടൂല കൊലൈക്ക് പോണം അങ്ങനെക്കെ ണ്ട് അപ്പം
പിന്നെ വേറെന്തൊക്കെയാ വേറെ സുഖായിട്ട് ങ്ങനെ പോണ്
വെള്ളൊക്കെ ണ്ടെർക്കുലെ ങ്ങക്ക്
ആ വെ വെള്ളം ഒക്കെ ണ്ട് പിന്നെ ലാസ്റ്റ് ഘട്ടത്തില് കൊർ ചെറു ക്ഷാമം വരും
ന്താ കെണറാ
ആ ലാസ്റ്റ്ക്ക് ലെ
ആ അപ്പൊ ഒരു ക്ഷാമം വരും വെള്ളത്തിന് ചെറുതായിട്ടിട്ടാ ഒരു പൈനഞ്ചീസ അങ്ങനൊക്കെ ഒരു ലെവലില് പിന്നെ മഴയൊക്കെ തുടങ്ങും പക്ഷെ ഈ പ്രാവശ്യം മഴ വളരെ കുറവാണ് ഇഞ്ഞിപ്പം ഈ പ്രാവശ്യം എന്താ പാടുന്നാവോ മഴ ഏ
കെണറാണ് ങ്ങക്ക് ത് കൊയല്ലോ
കിണറാണ് കിണറും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജലനിധിന്റെ വെള്ളംന്നറിം നിങ്ങളവിടെണ്ട്
പൈപ്പ് ലൈനാവും
ആഹ് പൈപ്പ് ലൈന് അതുണ്ട്
അത് മാസ പൈസ അടക്ക്ണല്ലേ?
അത് മാസത്തില് ആ മാസത്തില് കൊറച്ച് വെള്ളം ഇട്ക്ക്ണോര്ക്ക് നൂറ് രൂപ ഏഹ് എങ്ങനേ
മീറ്റർ തിരിഞ്ഞ്ണ്ണ് മീറ്റർ തിരിണീന് അന്സരിച്ചല്ലേ വെള്ളം ഇട്ക്ക്ണീനന്സരിച്ച്
ആഹ് ആഹ്
ഉം ആ പൈ പ്പാകുലേ ആ ഇവിടെന്നുല്ല്യ ഇവിടെ വെള്ളത്തിന ബുദ്ധിമുട്ടില്ല പാടത്ത് ഏര്യാണ് തോ തോടിന്റെ അടു അതാണ് മുന്നിൽ കൂടി തോടാണ് പോക്ണ്ട്
അത് ശരിയാ ആഹ് അതെ കോഴിക്കളൊക്കെ ഉണ്ടോ വീട്ടില് നല്ല ശബ്ദൊക്കെ കേൾക്കണ്ടല്ലോ അഹ്
ഹാ കോയിണ്ട് കോയിനെ വിട്ടിട്ടില്യേര്ന്നൂ. വിടലില്ല്യ അങ്ങനെ എപ്പളേം വൈകുന്നേരത്തൊക്കെ വിടൊള്ളൂ മയായിട്ടല്ല അത് വല്യ കൂടാണ് അയ്‌ല് ട്ട്കാണ് വളർത്ത്ട്ടാളേ മുറ്റത്ത് കറണ്ടില്ലാ അയ്ല്ണ്ടാവും നെല്ലൊക്കെ പിന്നെ ഇയ്‌ല് ചിക്കാനും ങ്ങനത്തെ വേറെന്താ അങ്ങനെ പോണ്
ആ
പിന്നെ അപ്പോലെ ഞ്ഞ് തിന്നാൻ കൊട്ക്കണം കോഴിക്കക്ക് ഭക്ഷണം കൊട്ക്കണം
ആ
അങ്ങനെയൊക്കെ ന്നാ ആയിക്കോട്ടെന്നാല് ഞാൻ പിന്നെ വിളിക്കണ്ടെന്നാലട്ടാ ഓക്കേന്നാ ഓക്കെ ഓക്കെ